ഹലോ കേൾക്കുന്നുണ്ടോ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ആഹ് ഓഹ് പ്രത്യേകിച്ച് വിശേഷം ഒന്നുല്ല ആഹ് പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനെ പോകുന്നു ഇവിടെ ഇപ്പം ഇപ്പൊ ഹോസ്റ്റൽ നിൽക്കുന്നെ
ആഹ് അത് ശെരി ആഹ് വീട്ടിലെല്ല പോന്നല്ലോ
അല്ലല്ല ഞാനിവിടെ തിരുവനന്തപുരത്താണ്
ആഹ് ശരി ഹോസ്റ്റലിൽ നിന്ന് പോവ അല്ലേ പഠിക്കാൻ പോവാണോ അതോ ജോലി വല്ലായോ
ആഹ് പ്പഠിക്കാൻ പോവാ
ഉം അത് ശെരി ഞാനറിഞ്ഞില്ലേ കേട്ടോ എങ്ങനെുണ്ട് ഹോസ്റ്റൽ ജീവിതൊക്കെ
ഹോസ്റ്റൽ കൊഴപ്പില്ല ഇവിടെ പിന്നെ നമ്മളിപ്പോ രണ്ടു പേരാണ് ഇവിടെ നിൽക്കുന്നത് രണ്ടു പേര് ഷെയർ യ്യുന്ന റൂമാണ്
ഉംമ് ഫുഡൊക്കെ എങ്ങനെ
ഫുഡ് ഇവിടെ ഉണ്ട് ഒരു നമുക്കൊരു ഒരു ആപ്പുണ്ട് മീലർന്നു പറഞ് അപ്പം ആഹ് ആ ആപ്പിനകത്ത് നമ്മള് ബുക്ക് ചെയ്യുമ്പം അവര് ടൈമിന് കൊണ്ടു തരും നമ്മൾ എവിടെ ആണെങ്കിലും ലൊക്കേഷൻ അയച്ചു കൊടുത്ത ന്ന അത് പിന്നീട് അല്ലെങ്കി ഇവിടെ ജയിലിന്നുള്ള ഫുഡോക്കെ ഉണ്ട് ഇവിടെ നമ്മള് ഇവിടെ ഒരുപാട് കൌണ്ടേഴ്സ് ഒക്കെ ഉണ്ട് അവിടെക്കെ അവൈലബിൾ ആയിരിക്കും പിന്നീട് അതല്ലെങ്കിൽ ആഹ് ഫ്രീ ആയിട്ട് പോലീസ് ക്യാന്റീൻസ് ഒക്കെ ക്കെണ്ട് അങ്ങനെ ഒരുപാട് ഈ ചീ വേ അവിടെയൊക്കെ വെലക്കുറവാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും പ്രതീക്ഷിക്കാം
ഉം മ് ഈ ഓൺലൈനൊക്കെ ഓൺലൈനി എന്നൊക്കെ വരുത്തുന്നേക്കെ നല്ല ഭക്ഷ്ണംമായിരിക്കുവോ
ഓൺലൈനായിട്ട് നമ്മൾ വരുത്തുന്നില്ലല്ലോ അത് ഇപ്പം അത് ഈ ഒരു ആപ്ലിക്കേഷൻകത്ത് വരുന്നന്ന് പറയുമ്പോ നമ്മുടെ അവരൊരു ഒരു നമ്മുടെ ഈ നാട്ടിലെ കുടുംബശ്രീയൊക്കെ പോലെ ഒരു യൂണിറ്റ് നടത്തുന്നതാണ് അവര് ഇപ്പം കറക്റ്റ് നമുക്ക് അനുസരിച്ചാണ് ഫുഡ് ണ്ടാക്കു അത് ഹോംലി ബേസ്ഡ് ആയിരിക്കും ഹോമിന്ന് ഉണ്ടാക്കി കൊണ്ടുപന്ന ഉണ്ടാക്കി കൊണ്ടു പോന്ന ആ ഒരു രീതിയിലാണ് ഉള്ള
ആഹ് അത് ശരി അപ്പൊ നല്ലായിരിക്കുംല്ലേ
ആഹ് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് പിന്നെ സബ്സ്ക്രൈബ് യ്യന്ന അല്ലല്ല ഒരു ദിവസത്തേക്ക് നമു മുക്ക് ഒരു നൂറ്റി അമ്പത് രൂപക്കകത്ത ഒരു ദിവസത്തേക്ക ആകുന്നുള്ളൂ ഫുൾെല്ലാം കൂടെ അങ്ങനെ നോക്കുമ്പോ ആണെങ്കിലും ആഹ് ഒരുനാലായിരത്തിഅഞ്ഞൂറ് മന്തിലിവരുന്നുണ്ട് മാക്സിമാണ്പറഞ്ഞത്പിന്നെ നമുക്കുംരാവിലെബ്രേക്ക്ഫാസ്റ്റ് വേണ്ട ച്ചക്ക്ലഞ്ച് വേണ്ട അങ്ങനെണ്ടെങ്കിഅത് ക്യാൻസെലയ്യാഅയിന് തിരിച്ച്ചെയ്തെന്നാമതി സെചെറീചാർജ്ചെയ്തന്നപോലെ
ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടലഞ്ച് വേണ്ടാന്ന്പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റുംലഞ്ചുംകഴിക്കാതെ പറ്റൊമൂന്നുനേരത്തെ ഭക്ഷണന്നല്ലോമൂന്നനേരത്തെ കഴിക്കണ്ടേമ്മള്
എനിക്കേസി ഇവിടെഇപ്പംഒരുപാട് അമ്പലങ്ങളൊക്കെണ്ടല്ലോ അപ്പൊഅവിടുത്തെപ്രോഗ്രാംസ് ഒക്കെകാണുമ്പോഴേനും ഫു ഒരുസം ഫുഡ്അവിടന്നാക്കുംഅപ്പം ആഹ് രാവിലെ പിന്നെ നമ്മള് അഡീഷനായിട്ട് ചെയ്യേണ്ടല്ലോ കാര്യല്ലല്ലോ
ആഹ് അല്ല നിങ്ങളിപ്പം പിന്നെ പഠിക്കാൻ പോന്നോർക്കിപ്പം അതൊക്കെ ഏഹ് ഇത ന്ന് പോവാൻ പറ്റോ വിളിക്കാൻ പോന്നോർക്ക് അതിന്റെ സമയത്തവിടെ പോണ്ടേ അപ്പം മറ്റേ
ത്തെരെ ഒള്ളൂ രാവിലെ രാവിലെ തൊട്ട് ഉച്ചവരേയെ ഒള്ളൂ രാവിലെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാ ഉച്ചയ്ക്ക് കഴിക്കാറാകുമ്പത്തേനും ക്ലാസസെല്ലാം കഴിയും പിന്നെ വന്നിട്ട് ഇരിക്കയാണ് പിന്നീട് ഏഹ് ഇപ്പം ഉച്ചക്കത്തെ ഫുഡ് അത്യാവശ്യം നമുക്കവര് കൊണ്ടുതരുന്ന സമയത്തനുസരിച്ച് നമ്മള് വീട്ടി വരാറുണ്ട് അഥവാ നമ്മൾ ഇരുന്നലൊക്കേഷനുകൾ കൊണ്ടുതരും അപ്പൊ അതുകൊണ്ടെന്നെ ഇപ്പം അങ്ങനാണെങ്കിപോലും കഴിയുന്ന ലൊക്ക് ലൊക്കേഷൻസ് കറക്റ്റായിട്ട് കൊടുത്ത് കഴിഞ്ഞാ അവിടെ കൊണ്ടുതരും അവിടെനിന്ന് വീട്ടിലോട്ട് വന്ന് വീട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിക്കാ പിന്നെ
ഉം നിനക്കും പ്രയോജനം ഒണ്ട്ല്ലെ നല്ല ഉപകാര
ആഹ് പിന്നെ ടെക്നോളജികൊണ്ട് ഇങ്ങനെയൊക്കെ ഉപയോഗങ്ങളുണ്ട്.
ഉം
പിന്നെ അത് മാത്രല്ല ഇവിടെ ഒരുപാട് പോലീസിന്റെ കാന്റീൻസൊക്കെണ്ടല്ലോ അപ്പോ അവിടൊക്കെയാണെങ്കിലും റേറ്റ് കൊറവാണ്. ട്ടെക്കെത്രാ ഒരുദോശക്ക് ക്കും സംതിങ്ങിനൊക്കെ ഒരു ഒരു ദോശ ഒരു ദോശക്കും ഏഹ് കറിക്കും എല്ലാം കൂടെ പത്തി രൂപക്കെയാവുന്നൊള്ളൂ
പത്തോ?
ആഹ് ഒരു ഒരുദോശക്ക് എല്ലാം കൂടെ പത്ത് രൂപയാവന്നോള്ളൂ ഒരു ദോശ ഒരു ക മീൻസ് ഈ വെറും കറി പ്രത്യേകിച്ച് ഡെക്കറേഷൻസൊന്നുല്ലാതെ കറിക്ക് മാത്രം പത്ത് രൂപയെ ആവുന്നോള്ളൂ
ആഹ് ഷെൽ
അത് പോലീസ്കാന്റീനകുമ്പോ നമുക്ക് കൂടുതൽ പേർക്കതിനെപറ്റി അറിഞ്ഞൂടാ അതുകൊണ്ടെന്നെ ഒരു വളരെ പോലീസുകാരുടെ പോലീസ്
തരുവാ അല്ലാതെ ആഹ് അല്ലാതല്ലാ ഒരു ബ്രേക്ക് ഫാസ്റ്റിനല്ലല്ലേ
ബ്രേക്ക് ഫാസ്റ്റിന് പത്ത് രൂപയെന്നെല്ലാ ഏഹ്
ആഹ് ഒര് ദോശ ആഹ് ഒരു ദോശക്കൊക്കെ പത്ത് രൂപയല്ലേ നമ്മളെ നാട്ടി
ആഹ് അല്ല ഇത് അത്യാവശ്യം വയി ദോശയാണ് മീൻസ് നല്ല
ഒരു ദോശക്കൊക്കെ പത്തുരൂപയെ ഒള്ളൂ നമ്മടെ അടുത്തും അല്ലാതെ പിന്നെ അയിന് കറീകള് ഒരുദോശെ കൊണ്ട് ത്തില്ല മൂന്നും ദോശ നാലുദോശയാവും അത് പിന്നെ അയ്ന്റെ കറിയാവും അങ്ങനാവുമ്പോ എല്ലാം കൂടെ പത്ത് നൂറ്
ആഹ് ഇവിടെ പിന്നെ നമ്മക്ക് സ്ഥിരവായിട്ട് ചെല്ലുന്നവർക്ക് മീൻസ് എന്ന് വെച്ചാ സ്ഥിരവായിട്ട് കൊഴപ്പൊണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെയൊണ്ട് പോലീസ് ക്യാന്റീനായത്കൊണ്ട് തന്നെ കൊഴ് നമ്മക്ക് വിശ്വസിച്ച് കഴിക്കാം കൊഴപ്പൊന്നുല്ലാ
ഉം ഉം ഉം അയ് ശെരി അപ്പൊ ഹോസ്റ്റൽ ജീവിതോക്കെ ആയിട്ട് ഇങ്ങനെ പോവുവാ അല്ലേ പഠിത്തം ഒക്കെ എങ്ങനെ നടക്കുന്നുണ്ട്
അത് ഒന്നും കൊഴപ്പയില്ല ഇങ്ങനെ നടക്കുന്നു
ഉം പഠിത്തവാണ് നോക്കേണ്ടത് ഭക്ഷണത്തിന്റെ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനൊക്കെ അല്ലാതെ ഈ പിന്നെ വീട് ഇങ്ങനെ ഭക്ഷണം താമസവും കൂടെ ഇത് പെയിൻ ഗസ്റ്റ് പോലെ
ഇത് പെയിൻ ഗസ്റ്റാണ് പെയിൻ ഗസ്റ്റാണ് ഇപ്പ വീട്ടിന്നങ്ങനെ ഭക്ഷണം തരുന്നായിട്ടൊന്നും അല്ല ഇവിടെ ഒരു ഇതൊക്കെ ഈ ഇങ്ങനെ വന്ന് താമസിക്കുന്നവരുടെക്കെ ഏരിയാണ് ഇവിടെ ഫുള്ള് ഫുള്ള് ഇങ്ങനൊള്ള വീടുകളും മാത്രേ ഒള്ളൂ അതൊണ്ട് ഏഹ്
ഉം അല്ല അങ്ങനെ ഈ പെയിൻ ഗസ്റ്റാകുമ്പോ നമ്മക്ക് രാവിലെ പോണോങ്കി അവര് ചോറ് കൊണ്ട് പോണോങ്കി ചോറാക്കിത്തരും ഉച്ചയ്ക്ക് ആഹ് പിന്നെ എല്ലാ ഉച്ചക്ക് വരുന്നവരാണെങ്കിൽ ഉച്ചക്ക് വരുമ്പോഴത്തേനാക്കും തരും അങ്ങനെയൊക്കെ ഒണ്ടല്ലാ എന്നൊക്കെ പറയുന്ന കേക്കാ
ഇല്ലില്ല അങ്ങനൊന്നും ഇല്ല പെയിൻ ഗസ്റ്റ് എന്ന് പറയുമ്പോ നമ്മള് ഗസ് റ്റായിട്ട് താമസിക്കുന്നു പേ ചെയ്യുന്നു പിന്നെ ആഹ് അങ്ങന കൊണ്ടു തരുന്നൊരു ശീലം ഒന്നും ഇവിടില്ലല്ലോ ഇവിടെ മൊത്തം സിറ്റി ഏരിയാസ് അല്ലേ ഇവിടെ ജസ് റ്റ് കൊണ്ടു തരുന്നന്ന് വെച്ചാ ആഹ് ഇപ്പം നമ്മളീ ഉം പിന്നെ ആപ്ലിക്കേഷൻ അത് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ നേരത്തെ വാടക കൊടുക്കുന്ന ആൾക്കാരെന്നെ ഫുഡ് തരുന്ന ആൾക്കാരുണ്ട് അവരോട് പറയണം എല്ലാ ദിവസവും എന്ന് എപ്പോഴൊക്കെ വേണ്ട എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാ അവര് ആ സമയം ആവുമ്പം ഇവിടെ ഈ താമസിക്കുന്ന സ്ഥലത്ത് എത്തിച്ച് തരും അത്ര മാത്രൊള്ളു
ഉം ഉം അതെ നമ്മള് ഇപ്പോ പോന്നിടത്ത് കിട്ടത്തില്ല
ഇല്ലില്ല
പിന്നെ പിന്നെ എല്ലാരുവൊക്കെ എന്തിയേ പിന്നെ എല്ലാരും ഒക്കെ സുഖവാണോ വീട്ടി
ആഹ് വീട്ടിൽ സുഖവാണ് എന്നും വീഡിയോ കോളൊക്കെ ചെയ്യാറൊണ്ട് സംസാരിക്കാറുണ്ട് ഞാൻ പിന്നെ ശനിയാഴ്ചകളിൽ അങ്ങോട്ട് പോകാറുണ്ട് ശനിയാഴ്ചകളില് പോയി മൊത്തം ആഹ് പിന്നല്ലങ്കി എന്തേലും വിശേഷ ദിവസം ഒണ്ടെങ്കി ഒണ്ടെങ്കി മൂന്നാല് ദിവസത്തേക്ക് അങ്ങോട്ട് പോകും നമുക്ക് വേണങ്കി ക്ലാസ് ഓൺലൈനായിട്ടു വേണോങ്കി അറ്റൻ്റ് ചെയ്യാലോ
ഓഹ് അപ്പൊ ഈ ഓൺലൈനായിട്ടങ്ങ് നോക്കിക്കൂടെ വീട്ടിഇരുന്നിട്ട്
അല്ലല്ല ഇപ്പം നമ്മള് ഓൺലൈനായിട്ടൊള്ളത് റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും നമുക്ക് ലൈവ് സെഷനിലാണ് അവടെ പോയി അറ്റൻ്റ് ചെയ്യാലോ പിന്നെ റെക്കോർഡ് ആയിട്ടൊള്ളത് പിന്നീട് അത അഥവാ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്തെങ്കിലും ഒണ്ട് ഒള്ളോർക്കു വേണ്ടിയാണ് റെക്കോർഡ് എടുത്തേക്കുന്നെ
ഓഹ് അത് ശരി ഉം
മീൻസ് ഏഹ് അവര് റെക്കോഡായിട്ടിട്ടേക്കുന്നെ
ആഹ് ഓഫ് ലൈനായിട്ട് ഉം ഇരിക്കുന്നയാ നല്ലത് ഇല്ലേ
ആഹ് ഓഫ് പിന്ന അല്ലേ ഓൺലൈനായിട്ടേ ഇരുന്നാല് എത്രരൂപയാലും അങ്ങനെ തന്നല്ലേ ആഹ് ഒരു ഒരു പ്രസൻസ് ഫീൽ ചെയ്യത്തില്ല ഓഫ് ലൈൻ ആകുമ്പം ഒരു ക്ലാസ്സി ഇരുന്ന് ചെയ്യുന്നു
ഉം ഉം അല്ല അതാ നല്ലത് ഓഫ് ലൈനായിട്ട് ചെയ്തിട്ട് വലിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ വരുവെങ്കിലും അല്ലേ താമസത്തിന് അവിടെ കൊഴപ്പവൊന്നുവില്ലേ
ഇല്ല ഇല്ല ഇവടെ കുഴപ്പവില്ല പിന്നെ വേസ്റ്റ് ഇവിടെ അടുത്ത് തന്നാണ് കോർപ്പറേഷൻ ആയകൊണ്ട് തന്നെ വേസ്റ്റിന്റെ കൊറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷെ അവര് മാനേജ് ചെയ്യുന്നൊണ്ട് കൊഴപ്പവില്ല പിന്നെ വാട്ടർ ഒരു ഒരു മഴ പെയ്ത് കഴിഞ്ഞാ ഇവിടുത്തെ ഡ്രയനിംഗ് സിസ്റ്റം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൊറച്ച് ബ്ലോ ക്കാവാറൊണ്ട് ചെലപ്പം വെള്ളം കേറും ഈ സ്പീഡിനകത്തേക്ക് ഇല്ലെങ്കിൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥല ങ്ങള ഓടകളിലൊക്കെ കയറിപ്പോ അപ്പത് കൊതുകൊക്കെ ചെയ്ത് മുട്ടയിടാനുള്ള ചെറിയ അതിനെല്ലാണ്ട് പക്ഷെ ഫ്ലോയിങ് വാട്ടർ ആയോണ്ട് കൊഴപ്പല്ല എന്നാലും വെള്ള ത്തിന്റെ ഒരു ചെറിയ
ഉ ആ വെള്ളം വെള്ളം ഒന്നും കൂടി ല്ലേ വെള്ളോക്കെ നല്ല ആ നല്ല വെള്ളോക്കെ കുടിക്കാവൂ തിളപ്പിച്ചൊക്കെ ഒരു കെറ്റിൽ ഒക്കെ കരുതിയാമതി അപ്പ ഇച്ചിരി വെള്ളമക്കെ തിള പിച്ച് ഒക്കെ വെച്ചാലേ നിങ്ങക്ക് അവടെ ഇൻഡക്ഷൻ കുക്കറ് ഒക്കെ ഉപയോഗിക്കാവല്ലോ അത്യാവശ്യം വേണമെങ്കി
ഇവടെ ഉണ്ട് ഇവടെ ഫ്രീ ഇലക്ട്രിസിറ്റിയും ഫ്രീ വൈഫൈ ആണ്. വാട്ടർ കൊഴപ്പല്ല പിന്നെ ഏ നമ്മള് വരുന്ന അനുസരിച്ച് വെള്ള അത് റീഫില്ല് ചെയ്യാറുണ്ട് പിന്നെ നമ്മള് ബോട്ടിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല നമുക്കിപ്പം ഇൻഡക്ഷൻ കുക്കർ ആയിട്ടില്ല ഒരു ചെറിയൊരു ഗ്യാസ് ഗ്യാസടുപ്പുണ്ട് ഒരു മീൻസ് വലുതല്ല ചെറിയതായിട്ട് ഈ പാചക്കാരുടെയൊക്കെ കയ്യിലിരിക്കുന്ന സൈസില് വളരെ ചെറിയ സൈസ്ണ്ട് സ്റ്റൗ പോലെ പഴയ മോഡല ആയിട്ട അതായത് നമ്മള് ഫ്രഷർ അപ്ലൈ ചെയ്ത് തീ കത്തിക്കുന്ന അതിനകത്ത് ജസ്റ്റ് രാവിലെ കുറച്ച് വെള്ളം ചൂടാക്കും പിന്നെ തണുപ്പു കാല ആയതോണ്ടെന്നെ പെട്ടെന്നെന്നെങ്ങ് തണുക്കും പിന്നെ ഞങ്ങള് ഒരു ചെറിയ സ്റ്റീൽ ബോട്ടിൽ സംതിങ് അതുണ്ട് അതിനകത്താണ് പാക്കയ്തോണ്ട് പോവുന്നെ
ഉം
ഉച്ച ആകുമ്പോത്തിന് വരുമല്ലോ അപ്പതിന്റെ കാര്യ ഒന്നുമില്ല.
ഉം ആ
ഹലോ
അല്ല വെള്ളം ചൂടാക്കാനൊക്കെ അത്യാവശ്യം ഇച്ചിരി എന്തെലും ഇല്ലെങ്കിലേ
ആ വെള്ളം ചൂടാക്കാൻ അല്ലെങ്കി അല്ലെങ്കി അപ്പ ത്ത റൂമിന്ന് ഒരു ഇൻഡക്ഷൻ കുക്കർ എടു എടുക്കും. കാരണം ഈ എലക്ട്രി സിറ്റിക്ക് അങ്ങനെ അത്യാവശ്യം പ്രത്യേച്ച് കുഴപ്പമൊന്നുല്ലാതോണ്ട് തന്നെ ഇലക്ട്രിസിറ്റിക്കായാലും ഇന്റക്ഷൻ കുക്കർ എടുക്കാം അതിപ്പം ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം ഒണ്ടെങ്കിൽ
ഉം ആ അങ്ങനെക്കെ വെള്ളോക്കെ തണുത്ത വെള്ളം ഒഴിച്ച തളപ്പിച്ച വെള്ളോക്കെ ഉപയോഗിക് ആഹ് ശരിയെന്നാ ന്നട്ടെ വെറെ ഒന്നും ഇല്ലല്ലോ
ഇല്ല ഇല്ല വറൊന്നുല്ല.
ഉം ശരി ഓക്കെ